കൊറേയി ഇവ്ട്ന്ന അങ്ങനെ കേത്തി ഒന്നും ഒയ് വൊന്നും കിട്ടൂല
ആ തെരക്കായിരിക്കല്ലേ സ്കൂളിന്റെ
ആഹ് ആഹ് തെരക്കേ സ്കൂളൊർന്നാ തെരക്കന്നെല്ലേ. സ്കൂള് തുറന്ന് മക്കളെ ബുക്ക് പൊതിയലും പിന്നെ നോട്ട്ക്ക് വാങ്ങലും ബുക്ക് വാങ്ങലും ബേഗ് വാങ്ങലും ആഹ ങ്ങനൊയിട്ടാ അങ്ങനെ ഓക്കെ അയ്ന്റ്ടില് വിളിച്ക്ന്ന് കെരുതും പിന്നെ മർക്കും എന്നും വിളിച്ച് ഫോൺട്ക്കും പിന്നെ മറക്കും കു പിന്നെ ഓരോ തെരക്കും കൂടെ ഫോണ് കൈ മക്കള് വന്നാ പിന്നെ കയ്യിയില് കിട്ടൂലല്ലോ? മക്കള് വന്നാ പിന്നെ അവർക്ക് എയ്താണയ്റ്റും തായ്റ്റും. അപ്പം പിന്നേ, ഇപ്പൊ ഓലു പോണ സമയതൊള്ള ഒന്ന് ഫിസ് പോണ സമയത്തോള്ളൂ ഒന്ന് ഫ്രീ ആയിട്ട് ഫോണ് കിട്ട് ഒഴിഞ്ഞ് കിട്ടു റിയും.
അതെല്ലേ ആഹ് ആ. ഞാന് ഇതാണ് പണി. ഉം ഞാനാ പണി
ഓള് പോണ സമയത്തല്ലേ കിട്ടേര. അല്ലാത്ത സമയത്ത് കിട്ടൂല. പ്പവ്ടെ ഞാൻ ഇപ്പൊ കാരണ്ട് ഇല്ലായിട്ട് ഇപ്പ കുടുങ്ങി. ആ വ്ടേ കരന്റില്ലായിട്ട് ഇപ്പൊ കുള ക്കാനെ കുതിട്ട് കുത്തിർക്കണ്. ഒരു വള്ളം ഞാൻ മെഷീൻൽ രണ്ട് തിര്മ്പല് തിര്മ്പി. അപ്പോ, അപോഴൊന്നും കരണ്ടിന്റെ നോക്കില്ല. പിന്നെ ഇപ്പൊ വ മെഷീൽ മൂന്നാമത് വാണ്ടി ഒൽമ്പാ വാണ്ടിട്ട് നോക്കുമ്പോ വെള്ളം കഴിഞ്കണ്. ഇപ്പൊ ഞാ നോക്കുമ്പോ കര്
കര്ണ്ടില്ല ല്ലേ?
ആണ് ഇല്ല കരണ്ട് ഈ ഭാത് എന്താ ഒന്ന് പോയ്ക്കണം. ഇനി എന്തേലും പണികളൾണ്ടോന്ന് അറിയില്ല.
ആഹ് ഞാൻ ഇന്നലെ ഇതുപോലെന്നേ അരയ്ക്കാൻ വേണ്ടിട്ട് നോക്കിയ പ്പേയ്ക്കും കറണ്ട്റ്റ് പോയി. ഒക്കെ മിക്സിയിലെല്ലാം സെറ്റാക്കി വെച്ചു എ തിരിപ്പിക്കാൻ നിക്കുന്നു. എവിടെ തിരിയിണത്?
ആ ഇവിടെ കരന്റ് പോയാ പിന്നെ മിക്സില് അയിന്ല്ലത്ണ്ട്. അര അരയും. മിക്സിന്റെ ഇൻവേർട്ടർല് ആക്കിക്ണ് ഉം ഇൻവേർട്ടറില്. ഫ്രിഡ്ജിന്, ആ ഫ്രിഡ്ജും മോട്ടറിനൊള്ളൂ ഇല്ലാത്തത്. അത് രണ്ടും ഇല്ല. ഉം ഒരീസം അങ്ങനെ ഇതേ മതിക്ക്, ഇല്ലേ ഇന്ന് മഴ്ണ്ട്. മഴന്നെയാണ് മിറ്റൊക്കെ ആകെ അടി ചു വാരാൻ പറ്റാത്ത കോലത്തിലാണ്. ആകെ ചെമ്മലൊക്കെ ചാടിട്ട്, വെള്ളവും മിറ്റകൂടെ വെള്ളയ്ട്ട് അടി ച്ചാരാൻ കിട്ടണ്ടേ. കിട്ട്ണ് കി ട്ട്ണില്ല ആകെ ഈ കറുത്തമരെ നേരെ മുന്നിൽണ്ടായി. അഹ് ചാടിയിട്ട് കറുത്ത അർക്കാൻ കിട്ടായിട്ടേ ഒ ക്കെ ചാടികാണ്ട് ഇങ്ങനെ പൈയ്ത്ത് ച്ചിഞ്ഞ് ചാടാണ്.
ആ അപ്പൊ അടിച്ചുവാരാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കുംല്ലേ?
ആഹ് ബുദ്ധിമുട്ടാണേ. പിന്നീ അൽവാസ് ഇന്റെ നേരെ മുന്നിൽ ചക്കണ്ട്. അതും നേരെ മുന്നികാണ് ചാടുന്നത്. ഒക്കെ ഈ ചക്ക ചാട ചീഞ് ചാടിയ തന്നെ അറപ്പാണ്ടോണ്.
ആ അത് ശരിയാണ്. ആഹ് അതൊക്കെ ശരിയാണ്. ഉം ഒക്കെ വൃ ത്തിയാക്കട്ടെ പറഞ്ഞ വെയില് വേണം.
ആഹ് ഒക്കെ വെയില് നല്ലോം തെളിഞ് വെയില്ണ്ടെങ്കി നമുക്കു ഒക്കെ ശെരിക്കും അടച്ച് വാരാൻ കിട്ട. നമുക്കട്ച്ച് വാരീട്ടില്ലെങ്കിൽ ഒരു കത്യേടാണ്. ഒരു, എന്തൊരു കെതിയെടാണറിയോ? ഇതില്ലെങ്കില്, ആഹ് നമ്മള് ഒരീസാ തൊട്ച്ചിട്ടില്ലെങ്കില് അ ല്ലെങ്കിലൊക്കെ കതനെ. പക്ഷെ മക്കളുണ്ട് പർഞ്ഞിട്ട് കാര്യല്ല. മക്കൾ വന്നാൽ പിന്നെ അ ഒന്ന് അങ്ങട് കാര്യ റ്റൊ നിങ്ങട്ട് കാരീറ്റും ൻച്ച് തൊടക്ണ സമയത്ത് മക്കളുണ്ടാണ്ന്നെ ഇഷ്
ആഹ് ഞാനത് പോലെ റൂമ് ക്ക വൈനേരത്തെ വൃത്തിയാക്കുള്ളു. കാരണം പറഞ്ഞ നമ്മള ആ നേരത്തെ അടിച്ചു വാരി ന്നേ കാര്യല്ല. ഇപ്പൊ കെടക്കോ നേരത്തെല്ലാം ഒക്കോ വാരി വലിച്ച് തീർത്തതിനേഷം ഒതുക്ക, ഒതുക്ക ഒതുക്ക.
സ്കൂള് ഇഞ്ഞിപ്പ ഞാന്പ വേണ്ടല്ലോ. സ്കൂളില്ലാന്ന് പറഞ്ഞ സമയത്ത് എല്ലാ ആൾ തുണിക്കാര്ത്തികളും, കൂട്ടാത്തിയാളും ഒക്കെ എളാേച്ച്ന്റെ കുട്ടികളും ഒക്കെ വരും. പിന്നെപോ പോയോരോട് ഇപ്പോ നിക്കണ്ടാ കേറണ്ടാന്ന് പറയാൻ പറ്റൂലല്ലോ. അവര് അവിടെ ചെന്ന കണ്ട് പറയില്ലേ. എങ്ങനെ അങ്ങനെ വന്നു ഇങ്ങനെ വന്നു വന്നു പറയും. പിന്നെ
പോക്ക് കഴിഞ്ഞ പിന്നെ നമ്മക്ക് പണിയന്നേ. നമ്മക്ക് റസ്റ്റ്ല്ല. അയിന്റെ എടേല് മ് അങ്ങനൊക്കെണ്.
വന്ന പിന്നെ പെര റ്റലുംതാക്കലും ഒക്കെ അല്ലേ. പിന്നെ അയ്ക്കൂടെ ഇപ്പ പന്തളിയും കൂടേയല്ലേ ആഹ് ആഹ് ഒഴിവില്ല അയ്ന്റെടേ കൂടിപ്പം പ്പോൾ പന്തളിയും പന്തളിയും അയിന്റെ തിരക്കല്ലേ ഓരോക്കും ഓരോരുത്തർക്കും ഓ ഓരോരുത്തര് ഓരോ ടീം ടീമാണ്. ഓരോരുത്തരോഓരോ ടീമാണ്. ഇവിടെ ഒര ഒരോട്ടര് അർജന്റീനക്കാരാണ്. രണ്ടുട്ടർ അർജന്റീനാണ്. ഒരോട്ടർ പോർച്ചുഗലാണ് അപ്പൊ ഓ അയിന് ഇങ്ങനെ തല്ലൂടും. ആഹ് ആഹ് അപ്പൊ നിന്നോട് ചോയ്ച്ചും നങ്ങളെ ഏതാ ചോയ്ച്ചു ഞാൻ ഏത് അല്ല ഞാൻ ജയിച്ണീക്കാ കൂടാറിം
ഞാന് അങ്ങനെ എന്നോട് പറയും കളിയാണം പോ കളിയാണം ഇരിക്ക ഞാൻ പറയും നിങ്ങളൊന്ന് മിണ്ടാതെ സമയം കൂടെ കടന്ന ഉറങ്ങാ നമ്മക്ക്. അല്ലെ ഉറക്ക ഒഴിച്ച് ഇത്രയും കളിയാണ്.
ഇപ്പൊ വേറെ ടീമാണ് സ്പെയിനോ അങ്ങനെ എന്തൊക്കെ വേറെ ഏതോ ടീമാണ് ഇച്ചാ അയ്നെ പറ്റിയൊന്നും അറിയില്ല പറയും ഫോട്ടോം കാണുംന്നല്ലാതെ ഫോണ് കൂടെക്കെ റീലൊക്കെ കാണുമ്പോ ഒക്കെ കാണുന്നല്ലത പക്ഷെ ഒന്നും അറിയില്ല ഇവലെഓലി കളിക്കാണാൻ പോവും ആഹ് ഇവല് ഇങ്ങനെ പോകും കളി ഇവിടെ അടു ഇവിടെ ടി വി ഒന്നുംല്ല പക്ഷെ
ആഹ്
ഏഹ് കുട്ടികള് ആഹ് ആഹ് ഫോണില് ചെലപ്പോ കാണും ഈ ഉറ ക്കോയിറ്റൊന്നും കാണാനേ തോണൂലാറി ഈ ഇന്നലെ പന്ത്രണ്ടരക്കൊക്കെ തോന്ന്ണ് കളിണ്ടായന് തോന്നും.
ഉം ഉം ആഹ് പന്ത്രണ്ടരക്ക് ചിലപ്പോ മൂന്ന് മണിക്കൊക്കെ ഇരിക്കേ. ആര് ഈ നേരം കൊണ്ട് ഇവരയും മൂന്നു മണിക്ക് ഇരുന്ന് കളിയും കാണും. രാവിലെ വൽക് പണിക്ക് പോക്ക് എന്തൊക്കെയാണ് ഉം അങ്ങനെന്നെണ്
ക്കും ഇല്ല തിന്നുല്ല തീറ്റും ഇല്ലാ പറഞ്ഞ മതിരിക്കാണ് കാരണം ഒക്കെയാ ഇതിന്റെ ഇതിന്റെ പുറകെ കൂടെല്ലേ നടക്ണ അറിയേ ഓക്കെ ആഹ് കളി ഇപ്പൊ എന്റെ എളേ ച്ഛനന്നെ അൻസത്തിന്റെ ഭർത്താവന്നെ പ്പൊതിന്റെ ഇപ്പൊ ഗൾഫിന്ന് വന്നതാണ് ഇപ്പൊ ഇത് ഇന്റെ ഭയങ്കര ആളാണ്. ഒരീസം വീട് ട്ട്ക്ക് നാലര മണിക്ക്നത്ര കയറി വന്നാപ്പ അപ്പൊ എന്താ ഫ്ലെക്സ്ടിച്ചാൻ പോയിക്കനെത്ര പിന്നെ കൊറച്ച ന്നല്ല ഫ്ലക്സ് കൊറച്ച നല്ല ഓലെ പൈസ പൊട്ടി ച്ച്റ വെറുത അതും ഇതുംചിലവാക്കിറയ് ആഹ് ആഹ് വര് ഞാൻ പറയാ അവര് ജയിച്ചിട്ട് ഇവര് ജയിച്ചിട്ട് ഇവർക്ക്ന്താ കാര്യം പ റിയാ അത് ഓല നാട്ടില് ഓൽക്കല്ലേ ഒരു കാര്യല്ലല്ലോറിയെ പിന്നെ ഇവര് അയിന്റെറ പൊ ആഹ് നമൊക്കൊരു കാര്യല്ലല്ലേറയും. ഞാന് അത ഈ മക്കളോട് പറയാ ജയ് സി വേണന്ന് പറഞ്ഞിട്ട് ഇവിടെ എവിടിം കിട് ട്ടായിട്ട് പിന്നെ എറണാകുളം ആഹ് ഭാത്ത്ന്നാണ് ജേഴ്സി കിട്ടിക്കണത് ഒന്നും ഓല്ക്കൊത്ത സൈസിന് കിട്ടൂല ഒക്കെ കഴിഞ്ഞിക്ക്ണ് ഇല്ല കിട്ടാനില്ല പപ്പൊക്കെ പലോൽക്കും പലേ ആഹ് പലോൽക്കും പലേ ടീമിന്റെതു ല്ലേ
ഉം അത് ശരിയാണ് അങ്ങനെ എന്താലേ
ക്ക് പിന്നെ അങ്ങൻത്തെ കാമ്പോന്നില്ല ജയ്സി വേണൊന്നുന്നില്ല വൾ
ആഹ് ഇവിടെ ണ്ടായിരുന്നു ചെറിയ കുട്ടികൾക്ക് എൽ കെ ജി കുട്ടികൾക്ക് കൾ ക്കെണ്ടായിരുന്നു അപ്പൊ ജേഴ്സി വേണോ പറഞ്ഞിട്ട് ഞാൻ വീട്ടിലായിരുന്നു അപ്പൊ മാമൻ വങ്ങി കൊടുത്ത് ചെറിയ ജോയിസിയ ആൾക്ക് ഉം വേറെ താ ടീച്ചർമാർക്കൊരിത് കുട്ട്യേളെയും കൊണ്ട് കളിപ്പിക്കുന്നത്
സ്കൂളും ഉണ്ടായിനു പക്ഷെ ഇവിലെ സ്കൂൾക്ക് ജൈസിയൊന്നുംവാ ണുന്നൊന്നും പറഞ്ഞില്ല അന്നൊന്നും ഇവൽക്ക് കിട്ടിയിട്ടുണ്ടായില്ല ഇപ്പട്ത്താന്നോൽക്ക് കിട്ടിയത് ഇവിടെ പിന്നെ പഴയത് വലുതൊ ക്കെണ്ടായിനു അതൊക്കെ ഇട്ടുകാണ്ടന്നെ ഇതിലെ നടന്നീനത് പൊർത്തുകൂടെന്നും പോകൂല്ല ഉള്ളു കൂടെ രാത്രിയൊക്കെ ഞാന് ഇട്ടൊട്ടുക്കുന്നു ആഹ് കൊതുക്കൊന്നും കടിക്കൂലല്ലെർതികാണ്ട് ആഹ് അത് എന്റെ അനിയന്റത് ഇങ്ങ ഓന് ഒയിവാക്കിയപ്പൊ കൊട്ന്നതേനു അപ്പൊ പിന്നെ ചെറുതുപ്പോ വാങ്ങി ഇപ്പ ഇന്നും ഇന്നേലൊക്കെതെ ഇപ്പ ഇന്ന് പോ ഇപ്പൊ തന്നെ പറിണ് ണ്ട്. ഇന്നിപ്പോ തിരുമ്പി ഒണങ്ങൂലേ എനിക്കിന്ന് രാത്രി യിടാനാണ് ന്നൊക്കെ പർഞ്ഞ്കാണ്ട്
ഇന്ന് തിർമ്പണ്ട ആഴ്ചയിൽ ഒരു വട്ടം തിരുമ്പി കൊടുക്ക തുണി ഒണങ്ങാനാണ്
ആഹ് ആഹ് തുണിയൊണങ്ങാന്നെ പാട് പറിയേ ഇവിടെ ഞങ്ങള് ഉള്ളിലൊന്നും ആഹ് മെഷീൻ ഇണ്ടേ പിന്നെപ്പ മിഷീനിൽ തിരുമ്പി ഇപ്പോ വ വള്ളം അട്ത്തെ മാറ്റാൻ നോക്കുമ്പോ കറന്റില്ല പ്പ കുട്ങ്ങി കുത്തർക്കാണ് ഇത് എപ്പളാ വെരാന്നറിയില്ല.
ആഹ് ചെൽപ്പോ ഉച്ചക്കാകുന്നുണ്ടാവരിക്കും അപ്പൊ കെ സി ബിക്ക് വിള്ച്ച് നോക്കില്ല
ഇല്ലേ വുള്ച്ചിട്ടില്ല ഇനി വുള്ച്ച് നോക്കട്ടെ ഇനിപ്പം മൂപ്പര് വന്നാലുള്ളൂ നമ്പറൊ ന്നും എന്റെട്ത്തില്ല.
ആഹ് ഞാൻ കർണ്ട് പോയി ഒരു അരമണിക്കൂർ നോക്കും കണ്ടിലാന്ന് അപ്പ വിളിക്കും അതുപോലെ രാത് ത്രി ഈ എട്ട് മണി ഒമ്പത് മണി ആഹ് കാര് പോകും അപ്പൊ ഞാൻ വിളിക്കും എന്താ കരണ്ടില്ലാത്തെ അപ്പെവരും അഞ്ചു മിനിറ്റിനുള്ളിൽ വരും അപ്പ വേഗം വരും ഇവരെ വിള്ച്ചാലാ കട്ടാക്കണുള്ളേ കാരണം കുഞ്ഞു കുട്ടികളുണ്ടാവുമ്പോ നടക്കി
കർണ്ടിന്റെ ഇതിമുണ്ടോന്നറിയില്ല വുള്ച്ചോകട്ടെ ഇനി എന്തേലും പണിലേ ങ്കിപ്പോ മെസേജ് വെർലുണ്ട് കരണ്ട് പോകാന്നെൻ മെസ്സേജ് വെർല്ല്ണ്ട് ഇതൊന്നുംഅതൊന്നും വന്നിട്ടില്ല ആഹ് രാവിലെ മെസ്സേജൊക്കെ വെർല്ല്ണ്ട്
രാവിലെ പോവല്ലോ എട്ടൊമ്പത് മണിയൊക്കെ ആകുമ്പം
രാവിലെ പോവും രാവിലെ എട്ട് മണിക്ക് പോയിട്ട് രാത്രി അ എ അഞ്ചണിക്കോളളു വെര ഇതിപ്പോ അങ്ങനെ മെസ്സേജൊന്നും വർല് ആഹ് ഇനിയിപ്പോ ഇവിടെ മാത്രം ഫീസ് പോയി ക്കോന്ന് അറിയില്ല ഞാ അയൽവക്കത്തൊക്കെണ്ടോ ചോദിച്ചോക്കുമ്മാണം പറ്റിയത് കൊറേ ആയി കൊർച്ച് അയ്ന്റെ മുന്നെ ഒന്ന് ഇടണം കെർതും ചെൽപ്പോ ഞങ്ങളെ വെള്ളം കലങ്ങി വരെ മോട്ട്ർ ഇട്ടാല് കലക്ക് വരും അപ്പൊ അതെർദീട്ട് ഞാൻ ഇടാതെ നിന്നു അപ്പൊ നോക്കുമ്പോപ്പൊ കർണ്ടും ഇല്ല അത് അടി കിണറന്നേണെ കിണർ ഇപ്പ ഞങ്ങ പാടത്തിന്റെ വക്കിനാകോണ്ടേ വള്ളത്തി ത്തിനൊര് കുടിക്കാന് ഞങ്ങളെടുക്കലില്ല കുടിക്കാനില്ലേ കുടിക്കാൻ ഇവിടെ അയൽവക്കത്തിന്ന് രണ്ട് ഇത് കൊണ്ടരും കുട് വണ്ട് കുടുക്ക കൊണ്ടരും ഉം ബാക്കലീനൊക്കെ ഇണ്ട ആഹ് ബാക്കിലീനൊ ണ്ട് പിന്നെ ബുദ്ധിമുട്ടില്ല പിന്നെ അത് ചേറിന്റെയൊക്കെരു മണാണ് വള്ളം ഉം മണോ പിന്നെ ആഹ് പിന്നെ കുടി ക്കാൻ തോണില്ല മക്കളീ തള്പ്പിച്ചാറിയ വള്ളം കുടിക്കൂലാ ഓല്ക്ക് പച്ച വെള്ളള്ളോ ഇഷ്ടം
അതെ ല്ലേ ഈ മഴസമയത്തോം
മഴ സമയത്ത് സ്കൂൾക്കൊക്കെ ചൂടെള്ളം തന്നെ കൊണ്ടോവല്
ആഹ് ശരി അല്ല കുടിച്ച് ശീലായോർക്ക് കൊഴപ്പല്ല ഏഹ്
ട്ടോ ബൽക്കുപ്പാക്ക് വെറും ചൂടെള്ളം തള്പ്പിചുള്ളൂ കുട്ച്ച തെ എവ്ടുക്കാണെങ്കിലും ഇഞ് ആഹ് ഇനിയിപ്പോ എവ്ട്ക്കേറ ങ്ങാണെങ്കിലും കുപ്പിയില് കൊണ്ടോകും വെള്ളം ഇവിട്ത്തെ വള്ളം ഇഞ്ഞ് കുട്ച്ച അപ് പ്പഞ്ഞ് തൊണ്ടവേദന ഇണ്ടാവും അങ്ങനെയൊക്കെ ഇണ്ടാവേ
അത് ശെരി അവിടെ എന്റെ അച്ഛനും അങ്ങത്തെന്നെയാണ് എവടെ പോവാണെങ്കിലും ഒരു കുപ്പില് വെള്ളം എട്ക്കും.
കൊണ്ടോകും. പിന്നെ മഴക്കാ മഴൊക്കെ പെയ്യാണെങ്കിൽ പൊർത്ത്ക്ക് അറക്കൂല്ല മക്കളെ അപ്പം പറിം ജലദോഷം പുടിക്കും അങ്ങനെയാണ് ഇങ്ങനെയന്നൊക്കെ പറഞ്ഞ ആയ്ക്കൂല ഇനി അഥവേഞ്ഞ് ന് മയകൊണ്ട് ജലദോഷം പിട്ച്ച അപ്പ ചീത്തറിം ങ്ങൾ മയ കൊണ്ടീല്ലേ പിന്നെ മുപ്പേരന്നെ മയ കൊണ്ട് കാണ്ട് മുപ്പേർക്ക് ജലദോഷം പിട്ച്ചാ കൊഴ്പ്പല്ല അങ്ങനെയൊക്കെ
ആഹ് ആഹ് ആഹ് ഞാനും കേട്ടോ ഞാനും കുട്ടിയാളും അതുപോലെ മഴ സമയത്തൊന്നും രണ്ടു നേരും ഒന്നും തലന്നനക്കില്ല എടവിട്ട് എടവിട്ടിട്ടന്നെ തല നനക്കും
പാടത്തിന്റെ വാക്കിനാവൊണ്ട് കുട്ടികളെപ്പോഴും മീൻ പുടിക്കാൻ വരേ അപ്പൊ ഇവരിങ്ങനെ പറയും ഞങ്ങളും പോട്ടെ ങ്ങളും പോട്ടെ ഞാൻ പറയും നിങ്ങള് പോണ്ട ചെറിയ മോക്കാണെങ്കിൽ കാലിന് വെളിച്ചിണ്ടാവോണ്ടേ ക്ക് അപ്പൊ വള്ളത്ത് തട്ടിയ വിള്ളും കാല് ഇനിപ്പോ ഈ മയക്കാലയാ സ് ക്കൂൾക്ക് പോകാൻ കയൂല്ല ഒരു കഴിഞ്ഞ വർഷം അങ്ങനെ എട്ട് പത്ത് പയ്നഞ്ചീസം വള് ക്കൂൾക്ക് പോകാതന്നു കാല്ങ്ങട്ട് ആകങ്ങട്ട് മുറിയായിട്ട് നടക്കാൻ വെയ്ക്കൂലേ തൊലി ഡോക്ടർ ഇതിലൊക്കെ കാട്ടി കൊടു ത്തു ന്നട്ടൊന്നും അയ്ന് മരുന്ന്ട്ട്ണ്ട് പിന്നെ അത് തേച്ച അപ്പം ഒന്നു മാറും പിന്നിം മയക്കാലായ പിന്നിം
അതല്ലേ ആ അതൊക്കെ പെട്ടെന്ന് മാറാനും ബുദ്ധിമുട്ടല്ലേ?
അത് പാരമ്പര്യൊക്കെ ഇവലപ്പാക്ക് ണ്ട് അതേ മാതിരിക്കന്നെ നമ്മള് ഞങ്ങക്കൊന്നുല്ല
ആഹ അപ്പത്തിന് ചെലപ്പോ അതിന്റെ ഇരിക്കാം പാരമ്പര്യ എന്തെങ്കിണ്ടെങ്കിൽ അത് അങ്ങനെ കിട്ടി കിട്ടി കൊണ്ടിരിക്കും അ ആ എന്നാ ശരീട്ടോ ഉം.